കേൾക്കണ്യ ആഹ കേൾക്കണില്ല്യ
കേൾക്കണ്ടാ
ആഹ് കേൾക്കണ്ടേ ആഹ എന്തൊക്കെ പാടെ
ആഹ സുഖം
ഉം അതല്ല എന്നിട്ട് നോമ്പക്കല്ലയാ
നോമ്പൊക്കെയാ പിള്ളേരൊക്കെ സ്കൂളിൽ പോയാ
പോയി എന്ന എന്ന കടാ
ആ ഇല്ല ഇവിടെ ഉമ്മയില്ല ഞാനും ആ ഭർത്താവും രാ മൂന്ന മക്കളും ഉള്ളു ആ
എന്തെങ്കും ജോലി ചെയ്യുന്നുണ്ടോ
ഇല്ലാ ജോലി ഒന്നുമില്ല
ഉം ഉം ഉം ഇ
അതിനനു എന്റെ മക്കളോ അവര മക്കളാ
ആഹ ആഹ
ആഹങ്ങനണ്ട
വലിയ കുടുംബണല്ലാത്ത
ഹ കൂട്ടുകുടുംബെ ആഹ ആ ഇങ്ങടെ വീട്ടിലാരൊക്കെണ്ടേ ഇയാളൊറ്റക്കാണോ ഫാമിലി മക്കളും ആഹ തറവാടൊക്കെങ്ങനാ
അ ഹ
തറവാടൊക്കെ
ആ തറവാടാണ് ഇമ്മ ഇണ്ടായിരുന്നു ഇ കണ്ട ഉമ്മ ഉണ്ടായിരുന്നു ഉമ്മ രണ്ടു കൊല്ലം മുൻപ് മരിച്ചു
എന്റെറെ വീടടാ
എന്റെ വീടാ ഇവിടെ മൂവാറ്റുപുഴ
അടുത്തന്നെ
തന്നെയാ കല്യാണം കഴിച്ചിരിക്കുന്നത് ഉടുപ്പ്ന്ന്
ഏ ഉം അടെ വീട്ടിലാരൊക്കെ ഇണ്ട്
എന്റെ ആ എന്റെ വീട്ടില് ഉമ്മചിം വാപ്പച്ചും പിന്നെ രണ്ടാങ്ങളമാരും ഒരനി
എന്ന ആ ഇതിപ്പ രാവിലെ ഇപ്പന്നോ ഏ
അ പ
ഇ ആ ഒരു അത് കഴിഞ്ഞ് ചായ പരിപാടി കഴിഞ്ഞ് ഉച്ചക്ക് നോക്കിട്ട് ചോറ് കഴിക്ക്ണ് കുട്ടി ഒന്നായിട്ട് ചോറണ്ടാക്കി
ഉ ഉം
ആയതോണ്ടേ ആർക്കൊന്നും പണിയൊന്നും ഇണ്ടാവു കറൻ്റ് ഇല്ലല്ല
ഇല്ല ഇല്ല അതെ
എന്ത് തരം എന്ത് തരം ഭക്ഷണമൊക്കെ നിങ്ങ ഇണ്ടാക്കണ രാവിലെ
രാവിലെക്കണ്ട് ഇപ്പൊ ദോഷോട്ടെ ഇന്നലത്തെ ചിക്കൻ ക വാങ്ങി മറ്റേ അര വാങ്ങികൊടുത്തപ്പോ ഇന്താ ചെലവ് വാങ്ങികൊടുത്തതാണല അതോടെ ചിക്കൻ കറി അപ്പ അത് കൊറച്ചെണ്ട്
അപ്പ ഉച്ചക്കത്തേക്കോ
അതൊടുത്തെ ചെയ്യ ഇപ്പൊ കൊറച്ചുറെ പത്ത് വേറെണ്ടാക്കിരിക്ക
ഉം ഉം
ആ നിക്കെന്താ വൈകുന്നേരത്തിന് എന്താ ഇണ്ടാക്കുന്ന
ഞങ്ങള് ഇന്നിപ്പോ ഒന്നുല്ല ഇന്നിപ്പോ നോമ്പായിരുന്നകാരണം സാധാരണ അപ്പം പുട്ട് ഇടിയപ്പം രാവിലെ ഇ മാറി മാറി ഉന്തെങ്കിലും ഉണ്ടാക്കും
ആ
പിന്നെ ഉച്ചക്ക് സാധാ മീൻകറിയോ അല്ലെങ്കിൽ മറ്റേ മോരുകറി സാമ്പാറ്
ആണ്ട സമ്പാറക്കെ വെക്കണംന്ന് വിചാരിക്കണെണ്ട്
ഉം
സാമ്പാറ് ഇണ്ടാക്കണം
ഉം ഉം
കൊണ്ട് വറ്റ എന്ത ചപ്പ ചിലര് ഒമ്പതും പത്തിനും ഒന്നും വർക്കിന്‌ പണിക്ക്‌ പോകൂല്ലല്ല അപ്പൊ വല്ലാ ആള് വിരു അറിയില്ല വിരുക്ക വന്നണ്ടക്ക്യ തെളിയിലാണേ പുറത്തട്ട ആരിക്കാൻ വന്നെ
ആ ആ
ചായേം കോളേം ഇന്നപ്പത്തിന്
നിമ്മടെ ബ ഭാഷയില് മനസ്സിലാക്കാൻ ഇത്തിരി പ്രയാസമുണ്ട്
എന
വാർത്തനത്തിന്റെ രീതിയേ മനസ്സിലാവാൻ കൊറച്ച് ബുദ്ധിമുട്ടുണ്ടന്ന്
ആ അതമ്മടെ ഒരാൾ ഇണ്ടല്ല മലപ്പുറം പ്രഭാഷ അപ്പൊ അതുംഇതും കൂടി മാറ്റണ്ടാവില്ല ഇത് ഏത് ജില്ല
ഇതേരുന്നോ ഇങ്ങള്
ഹ എറണാകുളം
എറണാകുളം
ആഹ് അതിനനുസരിച്ച് മാറ്റംണ്ടാവും കുറച്ചൊക്കെ മനസിലവാൻ ബുദ്ധിമുട്ടുണ്ടാവൂലേ ആ ചെലത് അമ്മക്ക് അങ്ങട് എന്നാലമ്മക്ക് അറിയ അങ്ങനെയന്നുള്ളതൊരു ഇത്ണ്ട്.
ഉം
മ് വേറെന്തൊക്കെ വേണ്ടേ? ഏ
യാത്രയൊക്കെ പോണേ ഇഷ്ടാണോ?
ആഹ് ഇഷ്ടന്നെ, പക്ഷേ പോക്കില്ല. അവിട്ന്നെങ്ങനെ ആരു ഇല്ല പോക്കില്ല.
ഒഴിവ് സമയൊക്കെപ്പ എന്ത് ചെയ്യും.
ഏഹ്
ഒഴിവ് സമയങ്ങളിൽ എന്ത് ചെയ്യും?
ഇവിട ഫോണായിറ്റൊക്കെ ഇങ്ങനെ നിക്ക പൊറത്ത് പിന്നെ വെല്ലാതങ്ങട് പോ വന്ന് നിക്കാണ് പിന്നെ കുട്ടികളായിട്ട് എല്ലാരായിട്ടൊന്നും പോവാൻ പറ്റൂല്ല പിന്നെ എല്ലാ സാഹചര്യത്തിനനുസരി ച്ചിട്ട് നമ്മള് പത്ത് പോണേ പോയിട്ട് എല്ലാരും പോണ ഒരു താല്പര്യം ഉള്ള ഓനേ അപ്പ നമ്മക്കമ്മളെ ഓരോ സാഹചര്യം അനുസരിച്ചല്ലേ മ്മള് പോവാ. എല്ലാരും കൂടി ആയതൊണ്ട്
ന്തായിരുന്നു എല്ലാരും ഒള്ളതായിരുന്നുല്ലേ.
അപ്പ മ്മക്ക് പറ്റൂല അത അങ്ങനെ കുട്ടികളെല്ലാംരും മ്മളായിട്ട് വേണ്ടന്നു വെച്ച് എന്തെങ്കിലും പോണന്നിണ്ടെൽ പോവും ഇവിടെ കോയിത്താണ്ടി വരെ അങ്ങനെ വിട്ടേന് ദൂരം കാരണം ഇക്കൊക്കെ ആ
പോകൂലേ എല്ലാരുമായിട്ടൊന്നും പോകൂലേ. സ്കൂള് അവധിക്കാ ഏ സ്കൂൾ അവധി
ഇല്ല അങ്ങനൊന്നുല്ല അതാ അന്റെ പോക്ക് വണ്ടിയൊന്നും സൊന്തായിട്ട് ഇല്ലാത്തോണ്ടേ അതു ബുദ്ധിമുട്ടല്ലേ.
പിന്നെ അതില് ആദ്യം തന്നെ മെനക്കെടൂല ആദ്യൊക്കെ പിന്നെ ഇവിടെ കൊറെ ആളൊക്കെള്ള മമ്മളക്കളൊക്കെള്ള നെയ്ച്ചൂറ് അങ്ങനൊക്കെ പോയിന്റെ വീട്ടന്ന ഒരു ചൂറ് വെക്കണ അല്ലാതെ കൂടുതലൊന്നും പോയിട്ടില്ല പിന്നെ അതുപോലെ അടുത്തൊക്കെ പോകല ഞങ്ങളെ ടൗണിലൊക്കെ പോയിട്ടന്നെ പൊറത്ത് പോയിട്ട് മാളിലൊക്കെ പോയിട്ട് ഭക്ഷണംക്കെ കഴിക്കും. അങ്ങനൊക്കെ ഒള്ളു, ടൂറായിട്ടൊന്നും പോവൂല്ല. മ് പിന്നാ എന്തൊക്കെയ ഇക്കാക്ക എപ്പള പൊറത്തോവ.
ഞങ്ങള് ഈ അവധിക്ക് ഞങ്ങളുടെ കുടുംബങ്ങൾ എല്ലാരും കൂടെ കൂടി വലിയ വണ്ടി ബസ്സ് അങ്ങനെയൊക്കെ വിളിച്ച് എടയ്ക്കൊക്കെ അങ്ങനെ പോകാറുണ്ട്.
ആഹ് വേറെ രണ്ട് ഏട്ടന്മാരെ ഒക്കെ അങ്ങനെ പോവും. ഞങ്ങളെ വീട്ടിൽനിന്ന് പോകാനുള്ളര് ഇത് കിട്ടീട്ടില്ല, അവര് പോണ സമയത്ത് അങ്ങെ സാഹചര്യം ശരിയാവില്ല.
എപ്പോളെങ്കിലും അങ്ങനെ പോകാറുണ്ട്.
ആ അങ്ങനൊക്കെ ഇണ്ട്ല്ലേ.
മ് മ് മ്
കുട്ടികൾ ഇങ്ങനെ പറയും നമുക്ക് പോവാ അപ്പൊ നമ്മുക്ക് പോകാൻ പറ്റൂലല്ല പറയാനോ എല്ലാരും പറൂട എന്റെ ഒരു നാത്തൂനോട് പറയും നമ്മളാണ് എടുക്കും പോകാത്തത് എല്ലടു പോണ് ന്ന് പറയും ഉം.
മഴയുണ്ടോ എല്ലാ ഓടും.
ഇല്ല ഇന്ന് മഴ ഇല്ല ഇന്ന് നല്ല വെയില്
ഇത്ര നേരം ഇവിടെയും വെഴിൽ ലായിരുന്നു പക്ഷെ ഇപ്പ മഴയുടെ ഒരു ഇത് കണ്ട് തുടങ്ങീട്ട് ട്ടുണ്ട്.
ആഹ് ഇന്ന് നടത്തല്ല. നല്ലുമല കെട്ടാനൊക്കെ ഉണങ്ങാനുള്ള
ആ വല്യ കൊഴപ്പില്ലേനു കൊറച്ച ടൈമ് ആ ഇതൊക്കെത്തന്നെ. പിന്നാ വേറെന്തൊക്കെണ്ട്
ഭർത്താവിന് എന്താ പണി ഭർത്താവിന് പണി എന്താ?
അതന്നെ കോഴിക്കട
ആ ഉവ്വ ഉവ്വ. അപ്പൊ വീട്ടിൽ അവർക്ക് അവർക്കൊക്കെ എന്താ ജോലി?
ഇപ്പൊ ഇവിടെ ആർക്കും ജോലി ഞങ്ങളിപ്പോ പെണ്ണുങ്ങക്ക് ആർക്കും ജോലില്ല ഭർത്താവ് പോവും ഇപ്പ ഇപ്പ ണ്ട് ഇപ്പ എന്തായലും വയറിന്റെ പണിക്ക പെയ്ന്റടിക്ക് അങ്ങനൊക്കെ പോവും.
ഉം. പിന്നെ വീട്ടക്കൊക്കെ പോവലണ്ടാ? ആ മ്മ പ്പ രണ്ടോടതും ഉണ്ട് വീട്ടിലൊക്കെ ഉണ്ട് മിണ്ടനിക്ക് മൂന്ന് രണ്ട് ഏട്ടത്തികളുണ്ട് ഒരു അനിയത്തിയ ഉണ്ട് ഒരു അനിയനുണ്ട്. ഉം ഇവിടെ പിന്നെ മൂന്ന് പെൺമക്കൾ ഒരു മോന്. ഏഹ്
അവരൊക്കെ വരാറില്ലേ വീട്ടില്.
ഏ എല്ലാരും വരുംഅതൊക്കെ ഉണ്ട് ഞാൻ പിന്ന ലീവ് ഉണ്ടാവുമ്പോ അങ്ങനെ അങ്ങനെ അങ്ങോട്ടും പോവും എല്ലാരും കൂടി അവിടെ കൂടും. ഇവിടെ ഉള്ളവർ ഇതേമാതിരി എല്ലാരും കൂടി ഇവിടെ വരും. അങ്ങനെയൊക്കെ ഇപ്പയി പെരുന്നലായിട്ട് പിന്നെ എല്ലാരും പെരുന്നാളിന് വന്നു. പി പോയതാ ആരും എത്തീല ഇന്നും നാളെ സ്കൂള് നാളൊക്കെ ലീവ് ഉണ്ടായതുകൊണ്ട് ഞാൻ വരോന്നു അറീല അറിയില്ല പോണംന്ന് വിചാരിച്ചന ശേ എനിക്ക്
ഇനി രണ്ടു ദിവസം അവധിയല്ലേ അപ്പൊ പോവാൻ പാടില്ലേ.
ആഹ് പറ്റൂ സമ്മായിക്കോവോ? അതാണ് നമ്മക്ക് അതാണ്. ഇത്ണ്ട് എത്ര ആളോട് ചോദിക്കണം. അത് ആന്ന് റയും പിന്നെ ഉമ്മാ ഉപ്പ അതൊക്കെ ആകുമ്പോ ഒരു ബുദ്ധിമുട്ടാ പിന്നെരു മടി അത് ഇങ്ങനെ ചോദിച്ചു സമേപ്പിച്ച് എന്തായി പറ്റെങ്ക പോണം എന്ന് വിചാരിക്കണ്ട് അനിയത്തി ഒക വരും.
വേറെ എന്തൊക്കെയ എന്നിട്ട് ഞാ എന്തൊക്കെ വീട്ടിലൊക്കെ എങ്ങനെ പച്ചക്കറി എന്തൊക്കെ ഇണ്ടാക്കുവോ?
ആ ഉവ്വ ഉവ്വ ഉണ്ടാക്കും പച്ചക്കറി എനിക്ക് പച്ച നക്ക് പച്ചക്കറി ഉം ആഹ്
എന്നാപ്പം കൊറച്ച് കഴഞ്ഞിട്ട് വിളിക്കാട്ടാ